കേൾക്കാവോ
ആഹ് കേൾക്കാ
എന്തൊക്കെയാ വിശേഷങ്ങൾ.
സുഖം അവിടെ.
ആഹ്. ഇവിടെയും സുഖായിട്ടിരിക്കുന്ന്. ആഹാര ഒക്കെ കഴിച്ചോ? എല്ലാരും കെടക്കാറായോ?
കെടക്കാറായില്ല. ഇവടെ കെടക്കുമ്പോ ഏകദേശം പതിനൊന്ന് മണീ കൂടുതലാവും. വർത്താനൊക്കെ പറഞ്ഞിരിക്കും, വർത്താനൊക്കെ പറഞ്ഞിരിക്കും. ഒറ്റക്കൊക്കെ ആവുമ്പഴല്ലേ നമ്മള് നേരത്തേക്കങ്ങ് കിടക്കു ആഹ് ഇവടെ ഫാമിലി പിന്നെ ഞാൻ എന്റെ വീട്ടിലാ, അപ്പൊ പിന്നെ എല്ലാരും കാണും.
അപ്പ എല്ലാരും ഇണ്ടാവും, ആഹ്.
എല്ലാരും കൂടെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക്
ആഹ് ഇങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയിരിക്കുവല്ലോ ഒന്ന് ആ ഇരിക്ക്ന്നത് ആഹ്.
പിന്നെ എല്ലരും ഇങ്ങനെഓരോരോ കാര്യങ്ങൾ ഓരോ വിഷയോക്കെ എട്ത്തിടും ഇങ്ങനെ അതിനെ ഇങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരി
സമയം പോന്നെന്നും അറിയൂല.
അതു ഒരു നല്ല കാര്യാ. ഇപ്പം ഒറ്റക്കാവുന്നവർക്ക് അതിന്റേതായ ബുദ്ധിമുട്ട് കാണും നമക്ക് തോന്നും ഒറ്റക്കിരിക്കിന്ന നല്ലതന്ന് പക്ഷെ ഒറ്റക്കിരിക്കിമ്പോ നമുക്ക് തോന്നും ആള് വേണോന്ന് തോന്നും.
എന്താന്ന്
പക്ഷെ എനിക്ക് തോന്നിട്ടുണ്ട് ഞാൻ ഈ ആൾക്കൂട്ടത്തിന്റെ എടയ്ക്ക് പ്പോഴും ഒറ്റയ്ക്കാണോ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഒറ്റയ്ക്കാ യ സമയത്ത് എനിക്ക് തോന്നിയിട്ടുട്ട് അയ്യോ
അതന്നെ ഞാനന്ന് വെച്ചാൽ ഇങ്ങനെ സംസാരിക്കുന്ന ഒരുപാട് ഒരുപാട് സംസാരിക്കുന്ന ഒരര് ആളാണ് അപ്പൊഴ് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോയപ്പ അവിടെ സംസാരിക്കാനൊന്നും ആരുല്ല.
ആഹ് എന്റെ അവിടെന്ന് പറഞ്ഞാല് ഹസ്ബന്റിന്റെ വീട്ടില് ആളുണ്ട് പക്ഷെ ഞാൻ അവിടെ ചെന്നാ മിണ്ടൂല വീട്ടില് കലപില ഇങ്ങനെ മിണ്ടി കോണ്ടിരിക്കു ഹസ്ബന്റിന്റെ വീട്ടിൽ ചെന്നാല് പിന്നെ വായാടിയ പിന്നെ വായൽ നാകുണ്ടോ ഇത് തൊറന്നു നോക്കേണ്ടി വരും. പക്ഷെ പരാതി അയ്നപ്പുറവാ നമ്മ നമ്മളെന്തെങ്കിലും കാര്യത്തിന് മിണ്ടിയാല് മിണ്ടിയതിനും കുറ്റം പറിയും പരാതി പറയാ ഹസ്ബെന്റിനോട് മിണ്ടാതിരുന്നാപ്പറയും അവളൊന്നും മിണ്ടു മിണ്ടുന്നില്ല അപ്പൊ ഞാൻ വിചാരി ഊമ എങ്ങാനും ആയാ മതിയായിരുന്നു.
അത് അത് തന്നെ സത്യം. മിണ്ടിന്നും മിണ്ടിയില്ലെന്നും വരൂലല്ലോ.
സംസാരം തന്നെ നമക്ക് ദോഷായിട്ട് മാറാറ്ണ്ട്. കാര്യം ഞമ്മളെലപ്പം നോർമലീ സംസാരിക്കിന്നായിരിക്കും പക്ഷേ മറ്റുള്ളവർക്ക് അപ്പുറം ഇരിക്കിന്നവർക്ക് അതൊരുപാട് ന്നമ്മളറിയുന്നില്ലല്ലോ അവരുടെ മനസിൽ എന്ത അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്ക് ക്ക്‌കൾക്ക് അവരെങ്ങനെ അർത്ഥം കാണുന്നേന്ന് നമക്കറിയത്തില്ല അവരാ ഒരു രീതിയിൽ ചിന്തി ച്ചെടുത്തിട്ട് നമ്മള് എന്റെ ഹസ്ബന്റിനോട് എപ്പഴും ഇങ്ങനെ പറയും ഞാൻ അങ്ങനെ പറഞ് നമ്മളൊന്നും മറച്ചു വെച്ച് പറയുന്നെ അറിയത്തില്ല നമ്മൾ ഓപ്പൺ മൈൻഡ് വെച്ച് നമ്മൾ ഓ ഓപ്പണിയിട്ടങ്ങ് പറിം അവർക്കത് പിടിക്യാതെ വരുമ്പോ അവര് അത് വേറെ വിഷയക്കി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി തിരിച്ചും മറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കും പിന്നെ നമ്മള് വേണം നമ്മൾ തിരുത്തി നമ്മുടെ ഹസ്ബറ്റിനോട് കാര്യം പറയുമ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലാവുന്ന
ആ ഹ
മനസ്സിലാക്കാത്തവരു ഉണ്ട് ഹസ്ബൻഡിന്റെ അല്ല ഹസ്ബന്ഡ് ന് ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ വീട്ടുകാരെ സൈഡിൽ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മള് പിന്നെ എന്ത് പറഞ് ഒരു കാര്യവുല്ല പക്ഷേ അവര് നമ്മക് നമ്മളെ വേണോന്ന് കരുതിയിട്ടാണ് അവര് നി ൽക്കുന്നതെങ്കില് ഒത്തിരിയെങ്കിലും നമ്മൾ പറഞ്ഞ അവര് കേൾക്കും ആഹ് എന്റെ ഹസ്ബൻറ്റ് അങ്ങനെയാണ് ഹസ്ബൻഡിന്റെ വീട്ട വീട്ടിലുള്ള ആരെങ്കിലും എന്നെ എന്തെങ്കിലും പറഞ്ഞാല് എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ പറയും അവരോട് ഒന്ന് ചോദിക്കല്ലേ വഴക് ഉണ്ടാക്കല്ലേ നിങ്ങൾ കേക്കുന്നുണ്ടല്ലോ എനിക്ക് അത് വല്ല കാര്യം അത് അങ്ങനെയല്ല പിറ്റേന്ന് ചേന്നിട്ട് ഫസ്റ്റ് ചോദിക്കുന്ന ആക്കാര്യ ആയിരിക്കും അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് കോൾ വരും നീ അങ് പറഞ്ഞു കൊടുത്തല്ലോ പിന്നൊന്നും പറയണ്ട ഞാൻ അതുകൊണ്ട് ഒന്നും പറയത്തില്ല എന്തെങ്കിലും പറഞ്ഞാ നമ്മളെ ഒരുപാട് അങ്ങ് സപ്പോർട്ട് ചെയ്താലും നമ്മക് അവസാനം പിന്നെ പണിയവും അപ്പം അതും ഒരു പ്രശ്നമാണ് ഓവറായിട്ട്ങ്ങ് സപ്പോർട്ട് ചെയ്താലും പ്രശ്നമാണ് അതുകൊണ്ട് ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞു എന്നാലും ഞാനങ് മനസ്സിൽ വെച്ചേക്ക ഞാൻ ഒന്നുംപറഞ്ഞില്ല ഒരു കുഴപ്പമില്ലാന്നങ്ങ് പറയും ആദ്യൊക്കെ എന്റെ മുഖത്തിങ്ങനെതിങ്ങനെ തെളിഞ്ഞു കാണും പക്ഷെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും അവര് പറയുന്നത് ഞാൻ മൈൻഡ് ചെയ്യില്ല കാരണം അവരുടെ മക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ആ ഉമ്മയു വപ്പ അപ്പ എന്തെങ്കിലും പറഞ്ഞാല മൈൻഡ് ചെയ്യേണ്ട അവിടെ പ്രായത്തിറെ ഇതുകൊണ്ട് അറിയാതെ പറയുന്നതാണ് നീ അത് ആ മൈൻഡിൽ എടുത്താൽ മതിന്ന് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ പിന്നെ നമ്മള് വെറുതെ അതിന്ന് സീരിയസ് ആക്കേണ്ട കാര്യ ഇല്ലല്ലോ അവര് വെറുതെ ഇട വളവള പറയും ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കും ഞാനങ് തിരിച്ചും വരും അത്ര തന്ന ഞാൻ എന്റെ വീട്ടിലാ
ആഹ ആ ആ ആ
അതിനി ഇപ്പോ എത്ര നാള് കഴിഞ്ഞാലും ചില ആൾക്കാര അങ്ങനെ മാറ്റോന്നുമല്ല ഇങ്ങനെ അത് തന്നാണ് അവരു രീതി അത് അവര് പണ്ടേ ഉള്ള പ്രായരിക്ക അതിന്റെ പ്രശ്നം അവർക്ക് എപ്പോഴും കാണും നമ്മള് ഇച്ചിരി ബോൾഡായിട്ട് നിന്നാലും അല്ല അവര് നമ്മള ഇപ്പ നല്ലതാണ് ചെയ്ത് ഇപ്പ നമ്മൾ എന്തെങ്കിലും അവർക്ക് ചെയ്ത് കൊടുത്ത് ഹെല്പ് ചെയ്ത് നിന്നാലും അവര് വേറള്ളവരെ കാണുമ്പോം പറയും നമ്മള് ജോലി ചെയ്യുന്നില്ല വെറുതെ ഇരിക്കും പക്ഷെ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഞാൻ എറെ വീട്ടിൽ വീട്ടിൽ ഞാൻ വെറുതെ ഇരിക്കും അത് ശരിയാണ് ഞാൻ എന്റെ വീട്ടില് ഞാൻ ഒരു ജോലിയും ചെയ്യാറില്ല പക്ഷെ ഹസ്ബൻഡന്റെ വീട്ടിൽ ചെന്ന ഉറക്കം കുറവാണ് നമ്മൾ ചെയ്യാത്ത ജോലിയിയില് അവിടെ ചെന്നിട്ട് ചെയ്യും
ഓ
പക്ഷെ അവർക്ക്ന്തെങ്കിലും പറയാൻ വേണ്ടി നമ്മളെ കുറ്റമൊന്നും ഇല്ല പറയാൻ അപ്പൊ അവരെന്ത് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ വരെ മുന്നിൽ നാണം കെടുത്തു അപ്പൊ ഇപ്പൊ ഒരു ഗുണുണ്ട് എന്തായാലും ഈ ഒരു ടാസ്ക് വന്നത് കൊണ്ട്
നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാം ആരോട എന്ത് വേണമെങ്കിലും സംസാരിക്കാം അത
പ്രശ്നംന്ന് പറഞ്ഞാല് ആരും നമുക്ക് പറയാന അത് പറയുന്നത് മോശം പ്രവർത്തി എന്നൊക്കെ പറയുന്നത് ഞാനിങ്ങനെ കുറേ വീഡിയോ കണ്ട് അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ച് നമ്മളിങ്ങനെ മനസ്സി കൊണ്ടടുന്ന അവസ്ഥ അവസാനം പിന്നെ അത് ഡിപ്രഷന ആായി വേറെ എന്തെങ്കിലുമ ഒക്കെ ആവുന്നതിനേക്കാളും നല്ലത് ആ
തൊറന്ന് പറയാൻ എടയ്ക്ക് നമുക്ക് അങ്ങനെ ഒരു കിട്ടുന്ന് നല്ലയാണ്
നമ്മള് നമ്മള് പേഴ്സണലി ഇപ്പം നമ്മൾ ഒരുപാട്ള്ളിൽ ഇങ്ങനെ ഒതുക്കിക്കൊണ്ട് നടന്നന്ന് വെച്ചോ നമ്മ നമുക്ക് പറയൻ ആരു ഇല്ല കേൾക്കാനും ആരു ഇല്ല അതിങ്ങനെ കൊണ്ട് നടന്ന് നമുക്ക് അത് തന്നെ നമുക്കതൊരു ഭാരമായിട്ട് അവസാനം നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ട്ട് പിന്നെ മാറും മറ്റുള്ളവർക്ക് ചിലപ്പോ അതൊരു രസൊവായിരിക്കും പറയുന്നവർക്ക് അത് പറഞ്ഞാ മതിയല്ലോ കേൾ ക്ക്ന്നവരുടെ ബുദ്ധിമുട്ട് കേൾക്കുന്നവർക്കെ അറിയ ത്തൊള്ള് അത് നാളെ അവരാരെങ്കിലും പറയുമ്പോഴേ അവർക്ക്ത്റിയാൻ പറ്റു പക്ഷെ ഇങ്ങനെ ഒരു കോൾ ഇങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്തുക കൊണ്ട് സത്യം പറഞ്ഞ ഞാനും കൂടുതലും പറഞ്ഞ വ ന്റെ വീട്ടിലെ കാര്യങ്ങളാ പക്ഷെ ആരെടുത്തും അങ്ങനെ കുറ്റവായിട്ടല്ല പറയുന്നത് എന്റെ ലൈഫിൽ ഉണ്ടായ സ്റ്റ് ആഹ് ആ ഒരു കാര്യങ്ങള്. ഇൻസിഡന്റ് നമ്മള് പറയുന്നതി പ്രശ്നൊവൊന്നുല്ലല്ലോ അപ്പൊ നൊണ പറയുന്നതും ഉള്ളത് പറയുന്നതും തമ്മിൽ നല്ല വ്യ
വ്യത്യാസവൊണ്ട് പിന്നെ
ഇപ്പം ഞാനിപ്പം അവിടെ ചെന്ന് നിന്നാലും ഞാൻ എ നിന്റെ വീട്ടിൽ ഏതു നേരം നിന്നാലും എനിക്ക് സാധാരണ ഉറക്കം വരൂല്ല അതായത് ഇപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഉറക്കം വരാൻ സമയം എടുക്കും അതുപോലെ തന്നെ രാത്രി കിടന്നാ ഉറക്കം വരൂല പക്ഷെ ഇവരുടെ വീട്ടി ചെന്നാല് ഉറങ്ങേണ്ട സമയത്ത് ഉറക്കം വരത്തില്ല എല്ലാത്ത നേരം മൊത്തം ഒന്ന് കിടന്നൊന്ന് ഉറങ്ങിയന്ന് ഉറങ്ങണോന്നുണ്ട് അവിടെ ചെന്നാ ഉറങ്ങാൻ പറ്റോ അവര് പിന്നെഅവ്ടെ വച്ചേക്കത്തില്ല അവരടുപ്പ്‌ കേറ്റുവെന്നെ ആഹ് അതുകൊണ്ട് തന്നെ പക്ഷെ എന്തെങ്കിലും ജോ അവിടെ അവരെ എങ്ങനാന്ന് അറിയാവോ നമ്മളിപ്പം ഒറ്റയ്ക്ക് ചെന്ന് അവരുടെ അടുത്ത് നമ്മൾ ഇരിക്കും ഇപ്പൊ മൂന്ന് പേരുണ്ടെന്ന് വെച്ചോ നമ്മള അവിടെ ഇരിക്കുമ്പോൾ ഇവരന്നും വണ്ടൂല്ല ഇവരെന്ത് യ്യും ഇവരുടെ കാര്യം നോക്കി ഉറങ്ങി അവിടെ ഇങ്ങനെ ഇരിക്കും ഞൻ അവിടെന്ന് ഇവര് ഇവര് ഉറങ്ങുന്ന ഞാൻ ഇവരെ വയിന്ന് എന്തെങ്കിലും വരുന്ന നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കും എന്തേലും പറ ന്നൊന്ന് അറിയാൻ വേണ്ടീട്ട് പക്ഷെ അവരെല്ലാം അവരുടെ കാര്യം നോക്കി ഞാൻ അവരെ അവരെ നോക്കിക്കൊണ്ട് വെറുതെ ഇരിക്കേണ്ട അവസ്ഥ സ്ഥ വരും അപ്പൊ ഞാൻ എന്ത് ചെയ്യും അവരെല്ലാം ഉറങ്ങുവല്ലേ ഓരോര്ത്തര് ഫോണിൽ കാണ്ന്ന് ഒരാള് ഒറങ്ങ്ന്ന് അപ്പൊ ഞാൻ എന്ത് ചെയ്യും അവിടെന്ന് പതുക്കെ എണീട്ട് വേറെ വല്ലായിടത്തും മാറിയിരിക്കുമ്പോ എന്റെ ഹസ്ബൻഡ് വരുമ്പോം പറയും അവള് ഒറ്റയ്ക്ക് ചെന്നിരിക്ക്ന്ന് ആരെട്ത്തും മിണ്ടുന്നില്ല നിങ്ങളൊറങ്ങുന്നത് നിങ്ങളെ ചള് വ് വരുന്നത് വായി നോക്ക്ന്ന് ഞാൻ അവിടെ വായി നോക്കിക്കൊണ്ടിരിക്കണോ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും മിണ്ടിയാലല്ലേ ഞ ക്കേണ്ട കാര്യള്ളൂ ഒന്നും മിണ്ടത്തൂല്ല നമ്മളൊ റ്റക്കിരുന്ന അതും പ്രശ്നാ കൂട്ടത്തി ഇരുന്നാ മിണ്ടത്തും ഇല്ല പിന്നെ നമ്മ്ക്ക് അല്ലെങ്കിൽ നമ്മൾ ഊമ ആയിരിക്കണം അല്ലെങ്കിൽ മീണ്ടുമ്മം പറയുന്നത് കേൾക്കാൻ പറ്റാത്ത ഒരാളായിരിക്കണം അതാമ്പം പ്രശ്ന ഇല്ല ഇതിപ്പോ എനിക്ക് കേക്കാൻ പറ്റും ഹലോ കേക്ക്ന്നില്ലേ
ആഹ് അഹ് കേക്കാം പറഞ്ഞോ പറഞ്ഞോ
ആഹ് അപ്പം നമ്മള് പറയുന്നത് അവർക്ക് കേക്കും ചെയ്യാം നമ്മള് പറയുന്ന അവർക്കും കേൾക്കാ അവര് പറയുന്ന നമ്മുക്കും കേൾക്കാ അപ്പൊ പിന്നെ എങ്കിൽ നിങ്ങള് മിണ്ടിക്കൊ ഉച്ചക്ക് ഞാൻ ഉറങ്ങാതെ എന്താലും ഇരിക്കുന്നുണ്ട് ഇത് അങ്ങനെയല്ല അവർക്ക് ഒറങ്ങും വേണം ഞാൻ അവരെ നോക്കിക്കൊണ്ടിരിക്കും വേണം
വേണം ക്കും ഉണ്ടല്ലേ
വല്ലാത്ത കഷ്ടവാണ് ആഹ്
പ്രശ്ന അപ്പൊ എന്റെ വീട്ടിലാണെന്നുണ്ടെ
എല്ലർക്കും അങ്ങനെ ആവണം പക്ഷേ
ജോലാ
അല്ല എന്റെ ഹസ്ബൻ റ്റിന്റെ വീട്ടുകാര് കൊഴപ്പം ഒന്നും ല്ല ഒരു പരിധി വെച്ച് നോക്കുമ്പോ നല്ലത ക്കെ തന്നെയ ഓരോരുത്തരുടെ ലൈഫ് വെച്ച് നോക്കുമ്പോം എന്റെ ലൈഫ് ബെറ്ററാണ് പക്ഷെ എന്നാലും ലൈഫ് ആ കുമ്പോ അങ്ങനെയാണല്ലോ കുറച്ച് തട്ടലും മുട്ടലും ചീറ്റലും ഒക്കെ കാണും ആഹ് അത് നമ്മളിപ്പം
ന അനുഭവം നമുക്ക് ഭംഗരിക്കാല് കുടുംബംകൂടെനോക്കുമ്പോ നമുക്ക് മനസിലാ നമ്മുടെ കുടുംബത്തിലൊന്നും ഒരുകുഴപ്പമില്ല
ആഹ് ആഹ് അത് ശരിയാണ് എൻ ഓരോരുത്തരുടെ ലൈഫ് വെച്ച് നോക്കുമ്പോ എന്റെ ലൈഫിൽ അങ്ങനെ ഒരു കൊഴ ല്ല അത് അത് സത്യമാണ് പറഞ്ഞത് അങ്ങനെ വെച്ച് നോക്കുമ്പോ നിങ്ങള് പറഞ്ഞത്പോലെ ശരിയാണ് ഇ നി
ഓരോ ഓരോ ആൾക്കാരുടെ മനസ്സ് വേറെ രീതിയാണല്ലോ ഓരോ ആൾ
ആഹ്അതാണ് ഇപ്പം നമ്മടെ വീട്ടുകാർക്ക് നമ്മുടെ സ്വഭാവവും ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മുടെ സ്വഭാവവും നമ്മുടെ രീതിയൊക്കെ അവർക്ക് അറിയായിരിക്കും പക്ഷെ അവർക്ക് അങ്ങനെ ആവണെന്നില്ല അവർക്ക് നമ്മുടെ എന്താണ് നമ്മുടെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല
അത് തന്നെ
അങ്ങനെ വരുമ്പോഴത്തേക്കും സംഭവിക്കുന്ന എന്താന്ന് വച്ചാല് നമ്മള അവർക്ക് ക്ക്പൂർണായിട്ട് അറിയാതെ അവര് ഓരോന്നിങ്ങനെ പറഞ്ഞങ്ങുണ്ടാക്കും. ആ കില്അവര് ചോദിക്കൂല്ല നീ എങ്ങനെആണ് ന്റെ രീതി എങ്ങനെയാണ് ഇപ്പം അവര്പറയും ഹസ്ബൻഡിന്റെ വീട്ടില് ചെന്ന് ഞാൻ മൂന്നു ദിവസം തികച്ചായില്ല എന്റെ എന്റെ ഹസ്ബൻറ് വെള്ള ഡ്രസാണ്ണ് ഇടുന്നെ അപ്പം ഞാൻ നോർമൽ ഡ്രസ്സ് കഴുകുന്ന ഒരാള് പെട്ടെന്ന് വെള്ളയിലോട്ട് ട്ട് പോയി എനിക്ക് പെട്ടെന്ന് അതൊന്ന് ഒറ്റയടിക്ക് കഴികി എനിക്ക് വെള്പ്പിക്കാൻ ഞാൻ എന്താ ഡിറ്റർജന്റ് വല്ലൊ ആണോ പെട്ടന്ന് എനിക്ക് ഞാൻ വാഷിമെഷീനെന്നുംല്ല ഞാനത് കഎനിക്ക് കഴ്കിയത് ശീലല്ലാത്ത സാധനം നമ്മൾ ഒരു മാസോ രണ്ട് മാസോ കഴുകി പരിശീലിച്ചാലല്ലേ അത് പിന്നെ നമ്മുക്ക് വൃ വൃത്തിയാക്കി കഴുകാൻ പറ്റൂ എന്റെ ഹസ്ബൻഡ് ഏ നിങ്ങള് ഹിന്ദു ആണോ ക്രിസ്ത്യനാണോ
പിന്നെ ആഹ്
ക്രിസ്ത്യനാണോ
ഹലോ ഞാനോ അല്ലല്ല
ആ അപ്പോഴ് ഞാനേ വെ ഞങ്ങളെ ഹസ്ബൻറ് വെള്ളേ ഇടുന്നേ ആ കേയ്ക്കുന്നുണ്ട് എന്റെറെ ഹസ്ബന്‌ഡ് വെളേള യിടുന്നേ അപ്പം എന്റെ ഹസ്ബൻറിന്റെ വീട്ടുകാര് എ എന്റെ എൻ്റവീട്ടിലുള്ള ഒരാളോട് പറഞ്ഞ് ഞാൻ എൻ്റ ഹസ് ഹസ്ബൻന്റ് പറഞ്ഞാ കേക്കൂല്ല എന്റെറെ ഹസ്ബൻഡറിന്റെ ഡ്രസ്സ് ഒന്നും ഞാൻഅലക്കി കൊടുക്കൂലാന്ന് അപ്പം ഞാൻ പറയുന്നന്ന് വെച്ചാഞാൻ കല്യാണം കഴിഞ് മൂന്ന് മാസായിട്ടേ ള്ളൂ മൂമൂന്ന് മാസംന്നും ആയിട്ട് പോലും ഇല്ലന്ന് തോന്നുന്നു കല്യാണം കഴിഞാൽ എടക്ക്ന്നെഅവര പറയണ പോലെ അവരുടെ മനസ്സ് എന്തു മാത്രം ദൂഷിച്ചായിരിക്കും ഞാൻ പിന്നെ ഞാൻ ഞാൻ എടൊക്കെ കാളെ ആ ശരി ശരി.
കളെ ശരി
ആഹ് ശരി ശരി കട്ട് ചെയ്തോ ഹലോ
ആഹ് കട്ടാക്കി ഓടരാൻ കഴിയോ